ഹലോ
ആഹ് എന്താ വി
ഇതല്ലേ ആഹ് നൽ നല്ല വിശേഷം അവിടെ എന്തൊക്കെ?
ഇവടെന്താ സുഖം തന്നെ അങ്ങനൊക്കെ പോണ് മഴണ്ടോ അവിടെ?
മഴ ഇപ്പ നിന്നിക്ക് ഇനി പെയ്യാ മതി
ഏഹ് എങ്ങനെ
ഇപ്പ നിന്നിക്ക്ണ് ഇനിയിപ്പ പെയ്യാ മതി
ആഹ് ശരി ഇവിടൊരു ആഹ് ഇവിടെക്ക വെയിലൊറച്ച്
ആഹ് അയിന് മാത്രം വെയിലൊറച്ച് പറഞ്ഞാല് ജസ്റ്റ് വെയിലൊറക്കും പിന്നേം പെയ്യും
ആഹ് ആഹ് അങ്ങനെയാണ് പക്ഷെ ഇന്ന് ഇതുവരെ പെയ്തില്ലാ തോന്ന് രാവിലെയൊന്നും പെയ്തിട്ടില്ല ഇവിടെന്ന് അവിടൊക്കെ പെയ്തോ ഏഹ് എഹ് ഞങ്ങളവിടെ പെയ്തിട്ടില്ലാട്ടൊ എന്നാല്
രാവിലെ സ്കൂൾക്കൊക്ക പോവാം നേരത്തൊരു മഴ പെയ്തു ജസ്റ്റ് ഒന്ന് പെയ്ത് പോയി
ഏഹ് ശരിന്ന ഇവിടെ പെയ്തിട്ടില്ല ഞാൻ എട്ട് മണിക്കാണീച്ച കേട്ടോ ഒന്നും പെയ്തിട്ടില്ല എന്തായാലും
ഞാൻ ഒമ്പണിക്ക എണീച്ചത് ഞാൻ എണീച്ചിട്ട പെയ്തത്
അത് ശരി ചായ കുടിച്ചോ
ചാ ഞാൻ ഇപ്പോ ചായകുടിച്ചിട്ട് ഇങ്ങനെണീക്കാ
ഏഹ് ചെന്നന്തേനു ചായക്കെന്തേനു കടി
ഇവടെ എന്താ ഇത് ച ചപ്പാത്തി എനിക്ക് പറ്റൂല അപ്പ നൂൽപുട്ട് എനിക്ക് നൂൽപുട്ട്
നൂൽപുട്ടേന്നാ ഇവടേം നൂൽപൂട്ടന്നെയാണ്
എനിക്ക് നൂൽപുട്ട് ഇവടെ ചപ്പാത്തിയാണ്
ആഹ് ശരി അനക്ക് മാത്രം നൂൽപ്പുട്ടോ? ആഹ് ശരി എന്നിട്ട് ആയിക്കെന്താ കറി എന്താ?
ഏഹ് കടലക്കറി
ആഹ് ശരി ആഹ് ആഹ് രസൊണ്ടോ?
ചെറുപയർ അല്ലെ ചെറുപയറ് സോറി ഗ്രീൻ പീസിന്റെ കറി ഇല്ലേ നൂൽപൂട്ടിക്ക്
ആഹ്‌ ആഹ്‌ ഇവിടെ ചെറുപയറേരുന്നു പിന്നേ മറ്റേ ബത്തലിന്റെ മീൻകറിയിണ്ടേന് ഞാൻ അതും കൂ ട്ടി കഴിച്ചാ നല്ല ടേസ്റ്റ് ആണ് മീൻകറിയൊക്കെ ദോശക്കും നൂൽപൊട്ടക്കൊക്കെ
മ്മ് മ്മ്
എന്നിട്ട് എന്ത്‌ പണി എന്താ?
ഞാനിങ്ങനെ നഖത്തുമ്മെ മൈലാഞ്ചി ഇടാ
ഏഹ്‌ ശരി ഏതാ മൈലാഞ്ചി ഇടണേ?
ശർക്കരമൈലാഞ്ചി ഇട്ട അതെപ്പായി കൊറേ കാലായിട്ട് നഖത്തുമ്പോ കയ്യിമ്മേം കാലിമ്മേന്നു ഇട് ആദ്യ ക്ക ഇടലിണ്ട് ഇപ്പ കൊറേ ആയിട്ട് ഇടലില്ലായിന്നു ഇപ്പൊ
ഇപ്പ ഈ ഇണ്ടാക്കിയതാ
അല്ല കടേന്ന് വാങ്ങിയത് ഇപ്പോ ഇടാ വിചാരിച്ചിട്ടപ്പോ ഒരു സുഖം കിട്ടണില്ല ഇത്രേം കാലം ഇടാതിരുന്നിട്ടാ തോന്നുണു കാലും കയ്യും ഒക്കെ നോക്കുമ്പോ എന്തക്കോ പോലെ
ഏഹ് അ പക്ഷേ മൈലാഞ്ചി ഇടുമ്പോ ഒന്നും കൂടി രസാ എനിക്കങ്ങനാ തോന്നിയെ
ആണ് എനിക്കും അങ്ങനെ തന്നെനി ഞാൻ പറഞ്ഞില്ലേ ഞാന് എപ്പഴും ഇട് ഇട്ന്നാളന്നേനി ആഹ്‌ ഇട് ആളന്നേനി പിന്നൊരു അഞ്ച് മാസായിട്ട് ഇട്ടിട്ടില്ല ഈ ജനുവരി തൊട്ട് ഇട്ടിട്ടില്ല അ പ്ലെയിനായി കണ്ട് കണ്ട് കണ്ടിപ്പോ ഇടുമ്പൊരൂ ഗതികേട് പക്ഷെ പ്പാകും ഞാ ശർക്കരമൈലാഞ്ചിയാവുമ്പ മൂന്നാല് വട്ടം ഇടും വേണ്ട ഞാ
അതാ അതാണ് മൈലാ അ അയിന്റൊരു പ്രശ് എല്ലാതാണ് ഒരു രണ്ട് മൂന്നാല് വട്ട ഇടണ്ണം
ൻ്റെഅകത്തിടുമ്പോ എന്താ വെച്ചാല് നമ്മള് അ ഓർമ്മഇല്ല നേരത്തെ ഇട്ട് കടുക്കാ കൊഴപ്പില്ല കുറച്ചരം വെച്ചാണ്ട് പിന്നെ കടത് ഇത് ഇട കടക്കാ നേരത്തേക്ക അത് ഓർമ്മയില്ല പിന്നെ കട ക്കാനും പറ്റൂല ഇപ്പൊ തണുപ്പ്ഉള്ളോണ്ട് അല്ലെലും എനിക്ക് പൊതപ്പ് വേണം പൊത പ്പ് ഇടാനും കഴിയില്ലല്ലോ മൈലാഞ്ചിട്ടായിന്ന്
പക്ഷെ ഇത് ഉറങ്ങണന്റെ കൊറച്ച് മുന്നേ ഒരു പത്ത് പഞ്ച് മിനിറ്റ് മുന്നേ കിടുമ്പോതിനന് അത് ഉണങ്ങ്ലെ പിന്നെ പൊതപിട്ട തട്ടേൽ അങ്ങന ഇങ്ങനെ ഒന്നും പോവൂല്ലല്ലോ
ഇല്ല പക്ഷെ കടക്കുമ്പോളേക്ക ഓർമ്മ ഉണ്ടാാക്കിയേ ഓർമ്മ വരിക അപ്പളാണ് അത പ്രശ്നം അപ്പൊ ഞാനിങ്ങനെ ഇന്നലെ ഒന്നും ഇട്ടില്ല എനിക്ക് ദേഷ്യം വരും ഇന്നലേ കട ഉറക്കെ വന്ന് അങ് എത്തിക്കണം പിന്നെ ഞാൻ കരുതി നാളെയും മറ്റന്നാളൊന്നും കോളേജില്ലല്ലോ പിന്നെ രാവിലെ ഇടാകരുതി അല്ലെ പിന്നെ ഒരുര് വൈകുന്നേരം ആവുമ്പോ മഗ്രിബാ നേരത്തി ഇട്ടാല്
ആഹ പിന്നതെന്താ വച്ചാൽ ഇത് ഒരു മൂന്നാല് വട്ടം ഇടും വേണം രണ്ടു മൂസം കഴിഞ്ഞട്ട് പിന്നെ അതിന്റെ കളറൊക്കെ നല്ലോണം വ
വരുന്ന മാത്രല്ലേ അത് ഇടുമ്പോ ആകെ പെരെന്ന് ഒരു മാതിരി എരപ്പ ഇങ്ങോട്ടേ
ആഹ് അതൊണ്ട് പിന്നെ പക്ഷെ അത് രണ്ടിസം കഴിയുമ്പോ അതൊക്കെ ശെരിയാവും
ശരിയാവും ആഹ അതാ ഞാൻ പറയും ശനി ഞായറുണ്ടല്ലോ കോളേജ്ക്കൊന്നും പോണ്ടല്ലോ അപ്പൊ കൊഴപ്പല്ല ശരിയായി കിട്ടും
അതൊന്നുല്ലെ എടുക്കുമ്പോണംന്നില്ലേ
അറിയില്ല കല്യാണം ക്കെ ണ്ട്. പോകുണ്ടോന്നൊന്നും അറീല്ല
ഏഹ് ശരി. ഇന്നലെ നെനക്ക് എന്തേനി പണി ഞാനയ്ക്കൂടെ വന്നപ്പം
ഇന്നലെ ഇന്നലെ ഞാൻ ഒറങ്ങി നീച്ചു വരേ ഇയ്യ് തി കൂടെ ങ്ങനെ പോയ പ്പൊ. അപ്പൊ ഇന്റെ അനി അനിയത്തി പറഞ്ഞെ ഓള് പൊർത്ത് കളിച്ചേനി അപ്പോള് പറഞ്ഞ് ഇയ്യ് വര്ന്ണ്ട് പർഞ് അയിക്കൂടെ വര് ന്ണ്ട്. ഇങ്ങളെ ങ്ങട്ടാ പോയിന്യ ഇന്നലേ
ഞാൻങ്ങൾ ഇന്നലെ വൈകുന്നേരം എങ്ങട്ടേലൊക്കെ പോവല്ലേ എങ്ങട്ടേലൊക്കെ ചായുട്ച്ചാ പോവല്ലേ പർഞ്ങ്ങാണ്ട് താത്താനെ ഇങ്ങെനെ പിര് പിച്ചീനി
ഓള ഓള പൈസ കിട്ടിയേപ്പല്ലേ ഓളെ പൈസ കിട്ടിയേപ്പല്ലേ അല്ലോക്ക് എഴുന്നൂറ് കേറ്യോ? ഇൻക്ക് ഇപ്പളും കേറിയിട്ടില്ലടി അത് മുന്നൂറ് കാണിക്ക്ണൊള്ളൂ
അത് ൻ്റതും ഞങ്ങൾതൊന്നും കേറ് ആരതും കേറീട്ടില്ല
ഏഹ്
ഓൾതും കേറിട്ടില്ല അപ്പൊ അയിന് മുന്നെന്നെ ഞങ്ങൾ ചോയിച്ചാ തൊട്ങ്ങി അങ്ങനെ എന്തേലും ന്നെക്കണ്ട് പർഞ് അങ്ങനെ പോയതാ. അപ്പ ചപ്പാത്തി കമ്പനീക്കങ്ങനെ പോയതേനി. ഓള് കൊർച്ചീസായി വന്നിട്ട്
ഇന്നെട്ട് നിങ്ങള് എപ്പളാതിക്കൂടെ പോയത് ന്നട്ട് ഞാൻ കുളിക്കാൻ കേറി അപ്പൊ ഞാൻ ചിഞ്ചുനോട് പർഞ്ഞും ചെയ്ത്
പിന്നെ ഞങ്ങൾ അങ്ങാടീകൂടെ വന്നത്
ആഹ് ഞാൻ ചിഞ്ചുനോട് പറഞ്ഞും ചെയ്ത് ഞാൻ ഇഞ്ഞ് കുൾച്ച്ണ നേരത്ത് നുസ റ്റെ വന്നാൽ വാതില് തൊർന്നൊടു ക്കോണ്ടി. ഞാനും ഇവളും മാത്രൊള്ളേനി. അമ്മായിം ചെറിയ അനിയത്തിം വടെ ഇല്ലേനി. ഓല് പോയീനി.
ആഹ് ഞാനാണെങ്കി ഇൻക്ക് ഞായറാഴ്ചാണങ്കി ഒരു പരിപാടി ണ്ട്. അപ്പം അയിനൻ്റെ ട്ത്ത് ന്ന് എന്തങ്കിലൊക്കെ ഡ്രസ്സ് വാങ്ങണം ന്ന് വ ച്ചാൻ വാണ്ടീട്ട് വരാൻ നിക്കന്നീനി. ഇൻക്ക് കല്യാണണ്ട്
ആഹ് അയ്ന് പറ്റിയ ഡ്രസ്സൊന്നും ഇൻ്റട്ത്തില്ല. ഇൻ്റെ നീല ചുരിദാറും കൊണ്ടച്ചു
ഏഹ് അ അല്ല ഇത് റ്റ് മഴ ആയതോണ്ട് ഇപ്പിൻക്ക് ചുരിദാർ ഇടാനൊന്നും വലിയ മടി. ഷോർട്ടായിട്ട് എന്തേലൊക്കെ ടാ
കല്യാൺത്തിന് എങ്ങനെ ഷോട്ടിടാ
ഷോട്ട് ഇടാൻ താല്പര്യൊന്നുല്ല പിന്നെപ്പ ന്താ ച്ചാ അങ്ങനെ ഇട്ട് പോണ്ടി വരും. ഇല്ലെങ്കി ഇപ്പൊ അങ്ങനെ കാട്ടാ വിചാര്ച്ച്. മഴത്ത് ഇങ്ങനെ ചുരിദാറേറ്റ് നടക്കലൊക്കെ റിസ്കാണേ
റിസ് കാണ്. പക്ഷെ കല്യാൺ ഇപ്പൊ നമ്മക്ക് പാർട്ടി വെയർ ഇട്ടിട്ട് കല്യാൺത്തിന് പാർട്ടി വെയർ ഇടാതക്കാൻ കഴിയൂല ഇൻക്ക് ഇത് ഇൻക്കൊരു കെത്യേടാ ഇൻക്ക് പാർട്ടി വെയർ അതേ പോലെ ഹീലൊന്നും ഇടാതക്കാൻ കയ്യൂല കല്യാൺത്തിന്. ഇനിപ്പെ ത്ര അറിയാത്തോലെ കല്യാണാണെന്നുണ്ടെങ്കിലും ആ ഒരുതിലന്നെ പോണം
തുവേ നമ്മള് കല്യാണത്തിന് പോകുമ്പം നമ്മള് ചുരിദാർ ഇട്ടിട്ട്ന്നെല്ലേ പോണ്ട്യത്. കല്യാണം പറിമ്പോ അതങ്ങനെയാണല്ലോ പിന്നെ നമ്മള് ഒന്നെങ്കി നമ്മള് യൊട്ക്കേലൊക്കെ ജസ്റ്റ് പുറത്ത് പോവാ അയ്നൊക്കെ നമ്മള് ഷോട്ട് ഇടാ പിന്നെ ഫ്രണ്ട്സിനോട് പോവാ. അങ്ങൻതേനൊക്കേണല്ലോ നമ്മള് ഷോട്ട് ഇടാ പിന്നെ ഞാൻ മഴയായി റ്റേ, അങ്ങനെയൊക്കെ പിന്നെ ചെലപ്പളേ പോവൊള്ളൂ കല്യാണത്തിന് അപ്പൊ വേറെ എങ്ങട്ടേലൊക്കെ പോവാണെങ്കി ഇപ്പൊ ഷോർട്ടക്ക, അയിന്റെപ്പം പഠിച്ച ഫ്രണ്ടിന്റെ കല്യാണം തന്നെണ് അൻക്ക് അറിണ്ടാവൂല ഓളെ
ഉം. പിന്നെ ആയിഷാ ഫിദ ന്ന് പറഞ്ഞ കുട്ടിൻ്റെ കല്യാണം ണ്ടല്ലോ അത്ണ്ടോ അൻക്ക്
ആഹ് അത് എൻക്കില്ല അനക്ക്ണ്ടോ
ആഹ്. അത് ഞങ്ങളെവടെ എല്ലാർക്കുണ്ട്. ഞങ്ങളെ അവര് ഞങ്ങളെ ആരോ കുടുംബം കുടുംബം എന്തോ ആണ്
ഏഹ് അതെവിടെച്ചിട്ടാ കല്യാണം?
അതെ വ്ടെ ഇച്ചറീലാ എവിടെ ഇച്ചറീല മോളിക്കുട്ടീലാണ് തോന്നുണു ഏയേ ആണോ ഇന്ക്കറീല അവല പെര അവിടെ എവിടോ ആണ് ഓളെപ്പ ഇങ്ങട്ട് വന്നൊക്കെ ചെയ്തീനി കല്യാണം പറയാന്
ആഹ് ആഹ് അയ് ശരി. നാളേണല്ലേ ല്ലേ ഓളത്. ഇന്ന് തലേന്ന് ഏഹേ പയിനൊന്നാംതി അല്ലെ സേവ് ദേ ഡേറ്റ് ന് ഞാൻ പതിനൊന്നാംതിയ കണ്ടത്
അത് ചോർമ്മല്ല ഈ ശനിം ഞായറും എന്നോ ആണ് പറഞ്ഞീനി
ആഹ് അത് ശെരി എനിക്കെന്തായാലും ഞായാഴ്ചേകരം അപ്പ ഞാൻ അന്റെ അടുതുന്ന് നല്ല ഷോട്ടക്കെ എന്തേലും ഉണ്ടോ ചോദിച്ചാനേ
ഉം ഇന്റെ ഡ്രസ്സോക്കെ ഞാൻ കൊണ്ടേച്ചു എന്നിട്ട് ഇപ്പ ഇജ്ജ് ന്നലെ വന്നപ്പോ ഞാൻ ഇങ്ങന അൾമാറ നോക്കി ഇത് പ്രത്യേകിച്ച് ഒന്നുല്ല ഒക്കെ പറ്റ പിന്നെ ഉള്ളതൊക്കെ മിഡിക്കിടണ ഷോട്ട പറ്റ ഷോർട്ടാ ബാക്ക് കാണ്ണ ടൈപ്പ അതനക്ക് പറ്റൂല്ലല്ലോര്‌തികാണ്ട് ഇനിജ്ജ് വന്നിട്ട് നോക്കിക്കോട്ടെ കരുതി ഞാന്
ആഹ് പിന്നെ ഞാനന്റെ മറ്റേ ഡ്രെസ്സുംണ്ട് അതും കൊണ്ടന്ന് തരണംന്ന് ങ്ങനെ വിചാരിച്ചിരിക്കെന്ന് ഇത്ണ്ടെങ്കി അതെടുത്ത് ഇടാന്ന് വിചാരിച്ചിരിക്കെന്ന് പക്ഷെ അതാണെങ്കിൽ ഇറക്കുല്ല
ആഹ് അല്ല കല്യാണത്തിനൊന്നും ഇടാൻ പറ്റൂല്ല അതൊന്നും
അല്ല കല്യാണത്തിന് ഞാൻ ചെലപ്പം പോകള്ളൂ വേറെ എങ്ങട്ടലൊക്കെ ഷോട്ടക്കെ ഇടാവിചാരിച്ചിട്ടേ
ലൈയിട്ട്ള്ള മീൻസ് ഒരു എന്താ പറയാ പിൻട്രസ്റ്റി ആയിട്ടുള്ള ടോപ്പ് ടോപ്പല്ല സ്കേർട്ടും ടോപ്പൊക്കെണ്ടാവുല്ലോ ഇൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ണ്ട്
ആഹ് ഞങ്ങക്കിപ്പോ ക്ലാസൊന്നും ഇല്ലല്ലോ
ഇല്ലേ അഹ് ഇല്ല കുറച്ചിസം മുന്നേ പറഞ്ഞക്കണെങ്കി ഒപ്പിച്ചെരെനി എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞ് തിങ്കാഴ്ച പോകുമ്പ ഇന്ക്ക് കൊണ്ടേ കൊടുത്താൽ മതി ഞാൻ തിങ്കളാഴ്ച തിരിച്ചു പോവും
പഷേ അയ്ന് അങ്ങനെല്ല എന്താ ഇജയിന് അനക്കിപ്പോ ക്ലാസ്ല്ലല്ലേല്ലോ അനക്കിപ്പോ വാല്യൂഷൻ ആയിട്ട്
അതന്നെ ഇജ്ജ് നേരത്തെ പറഞ്ഞിട്ടണെങ്കിലേ ആഹ് നോക്കേനു ആഹ് നേരത്തെ പറഞ്ഞ്ക്കനെങ്കിൽ അത് നോക്കെനി അറിയ
അത് എപ്പോളും ഇങ്ങനെ തന്നെക്കാരം എന്ത് പരിപാടിണ്ട് ങ്കിലും ലാസ്റ്റ്ക് ആയിക്കാരം കുറിച്ച് നോക്ക എന്നിട്ടോന്നും കിട്ടൂല ആകെ അൻ്റേത് പോവും ചെയ്യും
ഉം
അതാണ്ടാവല്
ഞങ്ങൾക്ക് പിന്നെ കോളേജ് ഉണ്ടായോണ്ട് എന്താ വച്ചാല് കു ഫ്രണ്ട്സും ണ്ടാവും ഓലെ ത്തെ ഡ്രസ്സും കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ ഓലത് സുഖാണ് ഓലത ഡ്രസ് ചെരുപ്പും കമ്മലും വളിം മാലി ഇല്ലാത്ത ഒന്നും ഇണ്ട് ഇതൊക്കെ ഇണ്ടാവും അപ്പ എന്താച്ചാല്
ഇതെക്കെ വാങ്ങി
ആഹ് അതാണ് പിന്നെള്ളത് ഓല് നമ്മളന്നിടും അങ്ങനെ എല്ലാ എല്ലാം ഓലടുത്ത തന്നെ ഉണ്ടായോണ്ടേ ഇപ്പൊ കല്യാണം കഴിഞ്ഞവൾക്കൊക്കെ നല്ല തല്പ്പത് അങ്ങനെയാണല്ലോ ഡ്രസ്സും ചേരിപ്പൊക്കെ നല്ലോ ഉണ്ടാവ ല്ലോ അപ്പ പല മോഡൽ ചെരുപ്പും ആഹ് പല മോഡൽ ചെരിപ്പും പല മോഡൽ ഡ്രസ്ക്കെ
ഇന്റെതെന്താ വെച്ചാല് ഒറ്റൊരു ചൂരിദാർ പോലുല്ലേ ചുരുദാർ വാങ്ങിയതൊന്നു അ ഇപ്പത്തെ രസം നോക്കി ഇങ്ങാണ്ട് എടുക്കുട്ടോ പിന്നെ അതിന്റെ ചൊറ്ക്ക് പോയ്യാച്ച പിന്നെ നമ്മളത്
ആഹ് അതാണ് ചുരിദാറിന്റെ പ്രശ്നേ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞ നമ്മൾ ഒരു ഒരു പരിപാടിക്ക് ഇ ട്ടാ പിന്ന നമുക്ക് ഇടാൻ മടിയേക്കാരം എനിക്ക് ഇരുപത്താറാ തീയതി കല്യാണിണ്ട് പൂകൾ മടുത്ത് അയിന് വേരുവോന്നും അറിയില്ല വരിവാണെങ്കിൽ തന്നെ വന്ന് അപ്പ തന്നെ വൈകുന്നേരം പോവാ അങ്ങനെ വരുള്ളൂ വരിയാണെങ്കിൽ തന്നെ വരാൻ ചാൻസ് ഇല്ല ചിലപ്പോ വരും വന്നാട് പോകും അങ്ങനെയ അപ്പൊ എന്താ വച്ചാല് അന്ന് പ്യാന ഏതാടന്നെയാണ് ഞാനാ ആലോചിച്ചത്
അല്ലെ അപ്പൊ ഞാൻ ചുരിദാർ നമ്മളപ്പോ പൊതുവേ നമ്മള് കൂടുതൽ പുറത്തറങ്ങുമ്പോക്കെ നമ ഷോർട്ട ആണല്ലോ കുറേ വേണ്ടിയത് പിന്ന ചുരിദാർ എടുക്കയാണെങ്കിൽ തന്നെ മൂവായിരം നാലായിരം ഒക്കെ ആകും ആഹ് ഒരു പൈസയ്ക്ക് വാണമെങ്കിൽ നമ്മക്ക് കുറെ ഷോർട്ടും ജീൻസ് ആഹ് അതാണ് അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചു അപ്പൊ നമ്മള് ചുരിദാർ എടുക്കൂല്ല പിന്നെ എന്തേലും കല്യാണം വരുമ്പോളേക്കാ അയ്ഷ് ചുരിദാർടുത്താ മതീനി തോന്ന്
അതാണ് ഇപ്പ എനിക്ക് ഇനി നെലവില് നാല് ചുരിദാറോ ഉള്ളൂ പക്ഷെ നാലിന് മതി നാലഞ്ചെണ്ണം മതി അമ്മ്ക്ക് ആഹ്
ഇപ്പോ നല്ലത് പറയാനോ ഇല്ല ചുരിദാറില്ല അതാ അവസ്ഥ
ഇന്റെക്കെ നല്ലതൊക്കെന്നെയാണ് ഇന്റെപ്പോ സത്യം പറഞ്ഞാല് എന്റെ ചോപ്പ ഇന്റെരു ചോ പ്പ് ചുരിദാറുണ്ടല്ലോ അത് അയിനൊക്കെ പറഞ്ഞാല് ഒരു വർഷം ഇപ്പോ കഴിഞ്ഞ് പെരുന്നാക്കെടുത്തല്ലേ
ആഹ് അത് ല്ലേ
ഇനി ഈ പെരുന്നാക്കല്ലേ കഴിഞ്ഞ ഒരു വർഷം ഒന്ന് രണ്ടു വർഷമാവാനായില്ലേ
ആഹ് ഒരു മിനിറ്റ്ട്ടാ ഞാ ഇപ്പോ വിളിച്ചാ ഒരു മിനിറ്റ് ഇപ്പോ വിളിച്ചാ
ആഹ് ശെരി